ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങോട്ട് ക്ലിയറല്ലേ ഉം സുഖാണ് കൊ പ്പൊന്നുല്ല രാവിൽക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ
രാവിലെക്കത്തെ പരിപാടി ങ്ങനെ കഴിഞ്ഞോണ്ടിരി ക്കുന്നു മീൻ ഇണ്ട് നന്നാക്കാൻ പോണം ഏഹ്
ചായ കുടി കഴിഞ്ഞിട്ടില്ലേ?
ഇല്ല ചായുടി കഴിഞ്ഞിട്ടില്ല മീനുണ്ട് അത് നന്നാക്കണം.
ആഹ്
എല്ലാ പണി കയിഞ്ഞിട്ട്
അങ്ങനെയാ ചെയ്യാറ്? എനിക്കൊക്കെ അപ്പത്തിനാത്തൊ നമ്മുക്കൊക്ക അപ്പോത്തിനെക്കെ വെശ ക്കൊന്നറയ. നമ്മക്കൊക്ക പ്പൊത്തിന് വെശ
അഹ ബെസ്റ്റ് ഞാനെന്തെങ്കിലും പാൽ ചായെക്കെ എന്തേലും കുടിച്ച് അങ്ങനെ ഇതായ്
പിന്നെന്താ മീന്?
മീന് ഏതാന്നൊന്നും അറിയില്ല ഏതോ ഒരു മീൻ. മീനിന് പെരും വെലയല്ലേ.
ആ മീൻന് പെരും വെലേണ്. ഞങ്ങ ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഏഹ് അയലേണ് കിട്ടിയതിന്ന് അയല മീൻ ല്യേ?
ല്ല വെലല്ലേ?
വെലണ്ട്, പിന്നെ മുന്നിലിങ്ങട് വരുമ്പോ കൊർച്ചെന്തേലും വാങ്ങാന്നുള്ള രീതിക്കങ്ങനൊക്കെ വാങ്ങിയാന്നുള്ളു.
അതെതെ എല്ലത്തിനും വെലേ ഇതേതോരു മത്തിന്റെ പോൽത്തെരു മീനാ ടേസ് റ്റ്ണ്ട് തോന്ന്ണ്ട്. ഇൻക്ക് അറിയൂല എങ്ങനേന്ന് ഞാന്നലെ കഴിച്ചിട്ടില്ല. ഹസ്ബൻഡ് മാത്രം കഴിച്ചിട്ട
എന്തിനാ നോമ്പായ കാരണാ ഇനിക്ക് നോമ്പാണ് ഇപ്പൊ രാവിൽക്കത്തെ ഉം രാവ് ക്കത്തെ ചായപരിപാ ടിം കാര്യങ്ങളാണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഇനിപ്പ ടൂറ് ണ്ടാക്കണോ വൈന്നേരത്തിന്ണ്ടാ ക്ക്യാ മതിയോ
ആഹ് രാവിൽത്തെ കടി ഇണ്ടെങ്കി അതെന്നട് ജസ്യനാതന്നെ മതിലേ
അല്ലാ ഹാ ആള്ണ്ട് അപ്പൊ ആൾക്ക് കല്ല്യാണണ്ട്. അപ്പൊ, മോൻക്കും കല്യാൺണ്ട് പിന്നെ രണ്ടാള് ചെറിയ ആൾ ക്കാരാണ് അപ്പൊ ഓര്ക്ക്ന്തെങ്കിലും ഇന്നലത്തത്ണ്ട് അപ്പൊ അ അ ങ്ങന്നണ്ട് പയങ്കഞ്ഞിയാക്കി ശരിയാക്കി കൊടുത്ത്ക്കാണ്ട്, വെയ്ന്നാരം തട്ടിക്കൂട്ടാച്ച്ട്ട് ഇങ്ങനെ വെയ്റ്റ് ചെയത് ങ്ങനെ ഇര് ക വെക്കണ വേക്കണ്ടെ എങ്ങനാലും ഉണ്ടാക്കണല്ലോ ഏതെങ്കിലും ഒരു നേരത്തെ ഇണ്ടാക്കല് നടക്കും രണ്ട് ഈ നേരത്തെ ഇണ്ടാക്കിയ പിന്നെ നോമ്പറക്കണ നേരത്തേണ്ടാക്കാൻ മടി യാണ്
മന്തിയാണ്
അപ്പം മാറ്റിണ് അവിടെ നമ്മുക്കൊന്നു അ ചൂട് ടേസ്റ്റ് ഇണ്ടാവും അപ്പം ഞാൻ എന്താട്ടല്ല് ഒ ച്ചക്കൊണ്ടാക്കിക്കണേ പിന്നെ ചോറാണ്ട് കയ്ക്കും ഒന്നുമുതല്ല് ങ് ഒന്ന് മുതല് ണ്ടാക്കല്ലെ ഒച്ചണ്ടാക്കല്ലെ ഇന്നല്ലെ മിഞ്ഞാന്നും ഒക്കെ നോറ്റുണ്ടോ ഇന്ന് നാലായ് നാലാമത്തെ നോമ്പായി
മുഹറം നാലൊ
ഇന്ന് മുഹറം നാലായല്ലോ മുഹറം നാലായി ഇന്നിപ്പം ഇരുപതാന്തിയായില്ലെ ഇരുപത്താറല്ലെ പത്ത് ഇരുപത്തി ആറെന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇന്നിപ്പം സ്‌കൂളൊന്നും ഇല്ലാത്തൊണ്ട് ഞാനിക്കൊന്നും മുതല് പത്തു വരെ എടുക്കാന് നേർച്ച ഉണ്ടായിന്നു
അത് കുറച്ച് ഒര് മൂന്ന് കൊല്ലത്തെ മുമ്പത്തെ സംഭവാണ് പിന്നെങ്ങനെ ഓരോ വർഷവും എന്തെങ്കിലും ആയിട്ട് മ്ക്ക് അത് കററ്റ് ആയിട്ട് ഒന്നു മുതല്ല് പത്ത് വരെ പിടിക്കാന് പറ്റാത്ത ഒരു കണ്ടിഷന് അങ്ങനെ ആട്ട് പോയപ്പളെ ആ ന്താച്ചാല് ഹസ്ബൻ്റ് ഒന്നു ആക്സിഡൻ്റ് ആയി അപ്പോ പിന്നെ അയിലങ്ങനെ ആസ് വേണ്ടായിരുന്നു വണ്ടി വണ്ടി തട്ടിട്ടല്ലെ ഹസ്ബൻ്റന്
ആ ആ
അപ്പം ആ ഒര് സമയത്ത്
അ
സീരിയസ് ആയിരുന്നു പറ്റെ വെൻ്റിലേറ്ററിൽ ഒക്കെ യായിരുന്നു ആ ഏഴു ദിവസം വെന്റിലേറ്ററിലും തലക്ക് രണ്ടു ഓപ്പറേഷൻ അത് കഴിഞ്ഞതേന്നു
ആഹ് ഇപ്പോ ഓക്കയാള്
ആ അപ്പൊ തെ
നത
ഞാൻ വരാ വടി ആയിട്ട് വരാട്ടാ ഞാൻ വടിയായിട്ട് വരാം
സാഹജര്യം
ആ ഒരുപാട് സാഹചര്യങ്ങൾ തന്നെയാണ് നമുക്ക് ങ് ഹ് പലെ പലെ സാഹചര്യ യുന്നതാണ് വലിയ പെരുന്നാളിന്റെ തലേന്ന് ഉം നമ്മളേ ഹറഫ നോമ്പിന്റെ അന്നാണ് ആക്സിഡൻ്റ് ആയത് ചെറിയ കുട്ടി ഓൻക്ക് അന്ന് ഒന്നര വയസ് മൂന്ന് വർഷായി ഈ വലിയ എന്നേക്ക് മൂന്ന് വർഷായി അയ്ന്റെ ഇടയില് ആള് രണ്ടു പ്രാവശ്യം ഗൾഫിൽ പോയി റിക്കവറായി വന്നിട്ട് ഗൾഫില് പോയി വന്നു ഇപ്പോ ഒരു ഒരു വർഷം കഴിഞ്ഞു നാട്ടില് സെറ്റിൽ ആയി ഒന്നര വർഷായി കഴിഞ്ഞ ഫെബ്രുവരിക്ക് ഒരു വല്ല ഒരു കൊല്ലം കഴിഞ്ഞു. അവിടത്തെ പിന്നെ സീരിയസ്ന്ന് പറ പറഞ്ഞാല് തലക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണത്.
ഉം
രണ്ട് ഓപ്പറേഷൻ. ബ്ലഡ് ഫ്ലോട്ടായി അതായി അപസ്മ ആഹ അങ്ങനെ ആയിട്ട് പിന്നെ ആ പിന്നെ നമ്മുടെ ഏജിന്റെ ആ ഒരു ഈർ വയസ്സിന്റെ ഒരു എന്താ പറയാ കൂടുതൽ വയസ്സും ആയിട്ടില്ല. എന്ന നമ്മള്ത് കൂടുതൽ വയസ്സാവുന്ന ത്തോളളം നമ്മള് പഴയ സ്റ്റേജിൽക്ക് വരാന് ബുദ്ധിമുട്ട ട്ടാവൊലോ ഉം ഏതായാലും അപ്പൊ അന്ന് നീർച്ചയാക്കിയതെന്ന് പിന്നെ ഇപ്പ രണ്ടാമത്തെ കൊല്ലം വന്നപ്പോ അതേപോലെ നമുക്ക് നമ്മള ഈ പീരയഡ്സ്ന്റെ സമയയാവുമ്പോള് മൻസസിന്റെ കാര്യങ്ങളകുമ്പള് കറക്റ്റ് ആയിട്ട് ഒന്നു മുതൽ പത്ത് വരെ കിട്ടൂല ചിലപ്പം തുടക്കം കിട്ടും ചിലപ്പോ ലാസ്റ്റ്- കിട്ടൂല അങ്ങനെ കേടായിട്ട് ഇത് വരെ ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നാണ്ട് ഈ മാസം കിട്ട് ഈ മാസം- ത്തിൽ കിട്ടിയ പണി തൊടങ്ങി തറക്കാൻ തുടങ്ങിയതാണ് അപ്പൊ അങ്ങനെയാട്ട് മുഴുവനക്കാ അത് കഴിഞ്ഞീനു ശേഷം പിന്നോ ഹെ ഭർത്താവിന്റെ ഉമ്മാക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു നട്ടെല്ലിന്
മ്
അതാ അങ്ങനെ ഞാൻ തന്നെ ഉള്ളു ആണായിട്ടും പെണ്ണായിട്ടും. മരോളയിട്ട് ആ.
ന്നിട്ട് അമ്മായിമ്മാക് ഒക്കെ ഓക്കെ ആയോ?
അമ്മായിമ്മ ഓക്കെയി വന്നപ്പോത്തിന് ഇപ്പ കയ്യ് ഒന്ന് മുറിഞ്ഞു കൈ മുറിഞ്ഞ് ഇപ്പൊ കമ്പിട്ട് ഇപ്പ തെറാപ്പിക്ക് പോവാന്ന്.
അത്പ്പോ രണ്ടു മാസായി അതോക്കായി വന്നപ്പോ ഇതാണ് ഒക്കെ ശരിയായിക്കോളും.
എന്റഹസ്ബൻറ്റിന് കൻസറേനു.
എന്ത്
ഏ ക്യാൻസർയെന്നു എന്റ് ഹസ്ബൻ
എവിടെ എവിടെ?
വയർല്.
ഓം, എന്നിട്ട്പ്പോ.
പ്പ സർജറി ഒക്കെകഴിഞ്ഞ് ഇപ്പൊ അൽഹമ്ദുലില്ല ഒക്കെ ആയിനു.
ഓക്കെയി എന്ധെനു ബുദ്ധി ബുദ്ധിമുട്ട് കണ്ടിന്ന്?
ബുദ്ധിമുട്ട് എന്താ കണ്ടിനു വച്ചാൽ ആദ്യം മലദോരത്തിലൂടെ ബ്ലഡ് വരണ്ടായിരുന്നു.
ആ.
ആ പിന്നെ ച്ച് അധികയിട്ടില്ല സക്കന്റ് സ്റ്റേജ് എത്തീട്ടൊളളേനു.
എന്നെ.
ഫസ്റ്റില് ശ്രദ്ധിച്ചോണ്ട്
നമ്മള് നമ്മള് എപ്പളാ കാണ് ഇതും തന്നെ ആള് എന്താണ്, ഫോണ് കൊണ്ടോയിട്ടില്ല ഒന്നും കൊണ്ടോട്ടില്ല ചെറിയ കുട്ടിണ്ടായിരുന്നു അന്ന് ഒന്നര വയസ്സായരു കുട്ടിണ്ടായിരുന്നു. അപ്പൊ അവൻക്ക് പമ്പയ്സ് വേങ്ങാൻന്നുള്ള ഒര് നലക്ക് തില് പമ്പസ് വാങ്ങാൻ വേണ്ടീട്ട് വീട്ടിൽക്ക് പെര്ന്നാക് ള്ളഎല്ലാ സാനം കൊട്ന്നന്ന്കാണ്ട് മഹ്രിബിന്റെ ശേഷം പോയതേരുന്നു. മരി രിബ് ബാങ്ക് കൊട്ക്ക്ണേന്റെ മുന്നായിട്ട് നോമ്പ് പൊറക്കാൻ ൻക്ക് നോമ്പു ണ്ടായിരുന്നു. ഞാൻ നോമ്പ്റക്കാള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് തന്ന് ഫോണോ കയ്യിലോ ഒന്നും പേഴ്സോ ഒന്നും എടുത്തിട്ടില്ല.
ഉം.
അങ്ങനെ പിന്നെ തട്ടിയാണ് കുറച്ച്നേരം അവിടെ ആ ഒരു ബ്ലഡ് ഒക്കെ പോയി കുറച്ച് നേരം കിടന്ന്, ക്ണ്കാരണം ആ ഒരു സമമായകാരണം നോമ്പ് പറക്ക്ണ സ സമയാണ്ആൾക്കാരെക്കെ ഒഴിവായിട്ടുണ്ടാവും റോട്ട്ന്ന്, അങ്ങനൊക്കെ പാടെള്ളൊരു ടൈം ആയിരുന്നു. അപ്പൊ അവര് പിന്നെ വേറെ ആൾക്കാര ആരോ കണ്ടിട്ടാണ് പിന്നെ കൊണ്ടോയിട്ടുള്ളത്. ഈ അൽമാസിലെ അവിടെ ത്തിഅവിടെത്തി യപ്പംഎന്തോ ഒരു ഇതില് അവര് പറഞ്ഞത് ആളന്നെ ഞങ്ങക്ക് നമ്പർ പറഞ്ഞന്നാണ് പിന്നെ ആളെ ഫോണ്ക്കാണ് ങ്ങട്ട് വീട്ട്ക്ക് വിളിക്ക് ണെ ന്നെ ആളെ ഫോണ്ക്കാണ് വിളിക്കണത് നഞമ്മളിപ്പോ എന്താ നമ്മൾ വിളിച്ച് കാണ്ട് എന്താണ് സെക്കീറ് ന് ആരുല്യേ അല്ലെങ്കില് ഇവർക്ക് ആരു ല്ലേ ന്നെക്കെ ചോ നമ്മക്ക് നമ്മളെന്തെന്നാ വിചാരിക്കാ എന്താപ്പോ അങ്ങനെയൊക്കെ ചോദിക്ക്ണേ വിചാരിക്കുംല്ലേ എന്താ കാര്യം എന്ത അങ്ങനെ പി ന്നോട് ഇച്ച് ങ്ങ ള് വേറെ ആരെങ്കിലും നമ്പർ ത രീ ന്നറഞ്ഞ് അങ്ങനെ നമ്പർ കൊടുത്തപ്പോ അങ്ങനെ നമ്പർ കൊടുത്തിട്ട്- അങ്ങനെയാണ് പിന്നെ വിവരങ്ങളൊക്കെ അറിഞ്ഞത് പക്ഷ പ്പോകൊഴപ്പൊന്നുല്ല ഈആൾ ഇവടെണ്ട് ന്നെക്കെയാണ് പറഞ്ഞിന്ന് പിന്നെണ് പറഞ്ഞേട്ടത് ഒരു രാത്രി ഒന്നൊന്നര മണി ആയ പ്പോ പറഞ്ഞഞ് ഓപ്പറേഷൻ വാണ്ണംന്ന് റഞ്ഞ് പിന്നെ പ്പോനമ്മള് വീട്ടിലുള്ളൊരെ ഒപ്പ് കി കിട്ടാതെ ഓര് ഓപ്പറഷത്തിന് ഒര് ങ്ങു ലല്ലോകൊണ്ടോ യോര് അപ്പം ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ് അവിടെ ണ്ടായിരുന്നത്‌
അതല്ലേ
അങ്ങനെ പിന്നെ വിളിച്ച്ങ്ങനെ ഓപ്പറേഷൻ വേണം എന്നാ പറഞ്ഞേക്കണേ ഒപ്പിട്ട് കൊടുക്കല്ലേന്ന് വെച്ചുകണ്ട് ഒന്ന് ഒപ്പിട്ട് കൊടുക്കേതാണെങ്കിൽ ഒപ്പിട്ട് കൊടുത്താലളെയ ഒന്നും വെച്ചേണ്ടിരിക്കണ്ടാണ് അവിന്ന് കുറെ ആണ്ട് മറ്റേ മെഡിക്കൽ കോളേജിലക്ക് അല്ലെങ്കിൽ എന്നണ്ട് അവവിണ്ട വെച്ചിക്കെ കുറേ ആ എല്ലാവും പലരും പല റ്റത്തിലൊക്കെ പറഞ്ഞും പക്ഷെ നമ്മള് പൈസ അവിടത്തെ പൈസേന്റെ കണ്ടീഷൻ നോക്കുമ്പോള്
ആഹ
നാലര അഞ്ച് ലക്ഷം തോളായി
അതല്ലെ അ അസുഖയാലേ പൈസ തയ്ച്ചാ തരുല്ല
ആ എങ്ങനൊയാലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആൾ ബാക്കി കിട്ടിയാലും വലിയ ഹയറല്ലേ എന്നാല് ഇപ്പോ ഉ അന്നത്തൊക്കെ സി ശേഷം വെച്ച് നോക്കുമ്പോ ഇന്ന് ആള് എന്താ പറയാ അത് കഴിഞ്ഞിട്ടും മൈൻഡ് ഒന്നും ക്ലിയർ അല്ലായിരുന്ന് ഓർമ്മ ഉണ്ടായിരുന്നീല ഞാൻ ആരന്ന പോലും അറിയില്ലായിരുന്നു ഉം ഞാൻ ആരാന്ന് പോലു അറീല അ ദേഷ്യം ഈറിം ദേഷ്യാെക്കെ ഭയങ്കരം കൂ ഡോക്ടറന്നെന്നോട് പറഞ്ഞീന്നു ചെലപ്പോ ആൾക്ക് ദേഷ്യം ഈറിം ദേഷ്യം കൂടുതലായിരിക്കും ചെൽപ്പോ ചെൽപ്പം തീരെല്ല്യാതെ ഭയങ്കര ഹാപ്പി ആയിട്ടാണെക്കാരം പക്ഷെ ആൾക്ക് വെടെ ദേശ്യം കൂടുതലായിര്ന്ന് സെരി കോളും മാറിക്കോളും എന്ന് ഇപ്പോക്കെ കൈഞ്ഞ് അൽഹംദുലില്ല ഒക്കെ ഒക്കെച്ചാല് ന്നാലും അ പ ഫസ്റ്റ്ൽത്തെ ആ ഒര് ആളല്ല എന്നാലും എന്താ പറയാ നമുക്ക് അന്നത്തൊക്കെ കണ്ടീഷൻ വെച്ച് നോ യാണെങ്കില് തൊണ്ണൂറ് ശതമാനം മാറീക്ക്ണ് ഓക്കെയാണ് ഇപ്പൊ ഇപ്പൊ നാട്ടിൽ തന്നെ ഇപ്പോ ഡ്രൈവിങ് സ്കൂളില് പണിയായിട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ മാഷായിട്ടാണ് ഇപ്പോ വർക്കെയ്യ്ണന്നത് വണ്ടി അറിയാത്ത ആളോ പഠിക്കാത്ത ആളോ ലൈസൻസ് ഇല്ലാത്ത ആളോ ഒന്നായി റ്റല്ല നമുക്ക് ഓരോന്ന് വിദിക്ക്ണ സമയത്ത് മ
ഉം അതാ അതേപോലെന്നെന്റെ ഹസ്ബൻഡും
ഉം
പ ചെറിയ പ്രായത്ത് മുപ്പതാം വയസ്സാന്ന്
ആ
കല്യാണം കഴിഞ്ഞ
ആ ആ അത്രായിട്ടാെള്ളുലേ ഉം
അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷായി ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് വർഷായി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി
ഉം
അതന്നെ ലൈഫ് കുട്ട്യളായിട്ട്ല്ലേ
ആയ്ക്കോളും
ഇൻശാ അള്ളാ
ഇൻശാ ള്ളാ ഉം അതെന്നെ
ഉം
പിന്നെ വേറെന്തൊക്കെ
വേറെണ്ട് മഴണ്ട് മഴ ഇല്ല നല്ല വെയില
ഉം
മായന്റെ ചെറിയൊരു അതു കഴിഞ്ഞ്മയ പെയ്യോന്ന് പറയാൻ പറ്റൂില്ല
എന്നാ ഇൻ ശാള്ളാഞമ്മക്ക് പിന്നെ വിളിക്കാം
നായിക്കോ
ഉം